ഹലോ ആഹ സൂപ്പറായ
ഇല്ലല്ല
ഉം ഇതില് റിങ്ങീയ്യ്ണ്ണ്ട്
ഉം അത് കോള്
ആഹ് പ്പെ പയേ രണ്ടീസ എല്ലാരുങ്ങനെ പറീണ്
ഒര് വെയില്ണ്ട്
ആഹ്
രാവിലെ മഴെന്നേന്നു
ഉം ഊഹ്
ക്കെ
വെലിമ്മ വേം തിരിപിക്കും
തിരുമ്പല് കഴിഞ്ഞ്ട്ടില്ല തിരുമ്പാ നിക്കട്ടെര്തിട്ട്ങനെ നിക്കാണ് ഞമ്മക്കെപ്പളും തെരക്കെന്നല്ലെ
തെരക്കെയ്ഞ്ട്ട് ഞമ്മളെന്തിനേലും തൊടങ്ങ്യ പിന്നതാണ് ഞാനൊക്ക്ങ്ങനെ പറ് എല്ലാരും ഇന്തേല് തൊടങ്ങ തൊടങ്ങിയ പിന്നെ നമ്മളയിന്റെ പിന്നാലെ പോണ്ടേരും
അതാണെ
ഞമ്മളൊ എല്ലാരോര് കോളിംഗാണ് നമ്മക്ക്ട്ടെ ബുദ്ധിമുട്ട്ണ്ണ്ണ്ടൊ പിന്നെ എല്ലാം കഴിഞ്ഞഴിഞ് ഇരിക്കാന്നെര്താ പറ്റിയ സംഭവ
അപ്പ അതല്ലെ ഉം അതെ ഉം ഇത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഞമ്മളെ പണീള് നോക്കാൻ പറ്റൊള്ളു ഇപ്പൊ ഒരെ രണ്ട് ആയിട്ടെന്നന്ന്
ഇപ്പൊ ജോലിക്കും അയന്റേതായ ബുദ്ധിമുട്ട്ണ്ട് ഈ കാണുന്ന സുഖൊന്നൊല്ലാക്കാരം
ഉം ഫുഡൊക്കെ ആയില്ലേ
ആഹ് ഫുഡ്ഡായിഞ്ഞീ അടിച്ചോരി തൊട്ക്കണം ആഹ് കഴിഞ്ഞഴിന് നിന്ന് മുന്നെ ഇങ്ങനെല്ലെഴ്ന്
ലേ നാല്മണി വരെ പിന്നെ ഫ്രീയല്ലെ ഉം
ഉം ഫ്രീയാറഞ്ഞ ഇബന്ണ്ടാവോണ്ട് വല്യ ഫ്രീയൊന്നുല്ല
ഇണ്ടാവൂല ഉം ഒറങ്ങൂലെ ഉച്ചക്ക്
ഉച്ചക്കെന്നാ അധികം ദിവസ്സങ്ങള്ല് ഒറക്കലില്ല ഒറക്കി കഴിഞ്ഞ രാത്രി ഒറങ്ങാൻ ബുദ്ധിമുട്ടാണ്
ആഹ് കൊറൈ വൈകി ആഹ് ആവും കെടക്കാല്ലേ ഉം
ഏയ് നമ്മളൊപ്പം ഇരിക്കും വേണല്ലെ ലൈറ്റെട്ത്താന് കൂലാ ഫൊണ്മ്മ കളിച്ചണം
ഇപ്പത്തെ കുട്ടീള്ക്ക് പിന്നെ ഫോണന്നെല്ലെവാണ്ടെ
ഇന്നലൊക്കെ പതിനൊന്നര വരെ ഫോണ് നി ഫോൺ വേട്ചച്ച്ട്ട് കരെരുന്നു
ആഹ് ഉം ഇപ്പൊ ഒറങ്ങണങ്കിലും ഭക്ഷണം കഴിക്കണങ്കിലും ഫൊണ്വാണല്ലെ ഇപ്പത്തെമക്ക
ഉം ഇന്നലെയോടി കാക്കു വീഡിയോ വുട്ട്തന്നീന്നു ഫോണ് കണ്ട് ഭക്ഷണം കൊടുക്ക്ന്ന രക്ഷിതാക്കളാദ്യം പറയണം ഞാൻ പരിണോൾക്ക് സുഖാണ് ഞമ്മക്ക്ങ്ങനേലും ഒന്ന് രണ്ട് ഇത് പറ്റി പഴേ
ഞമ്മളപ്പൊ ഞമ്മള്തേ നോക്കൊള്ളു അങ്ങനെ എങ്ങനെലൊന്ന് ആഹ് ഒന്ന് പള്ളിയിലായി കിട്ടട്ടെന്നര്തിയ എന്ത് എന്തേലും അയിന്ള്ള മാർഗം നോക്കും പക്ഷെ അത് ഞമ്മക്ക് ഭാവീല്
ഒന്നല്ല
ഇപ്പ പൊതുവെ എല്ലാ കുട്ടീളും. അങ്ങ തന്നെ.
വല്ല്യ വല്ല്യ അങ്ങനെ ഫോണ് മേടിച്ചാൽ. ഇച്ച് ചോറ് മതിയാഞ്ഞിട്ടാവും
അതന്നെ ഇബടുത്ത അവസ്ത്തിം. ഒരു ദിവസം നെറ്റില്ലെങ്കിൽ പിന്നെ അന്ന് ഫുഡ് വേണ്ട
വേഗ മെലിയ എങ്ങനെയാ? തിന്നാണെങ്കിൽ വേം പെട്ടെന്ന് ത്തട് ഇപ്പഅ‌ത് കഴിഞ്ഞ ആഴ്ച ഞാനെന്താട്ടി കഴിഞ്ഞിട്ട് കത്ത്ണില്ല ഹസ്ബന്റിന്റെ അവരെന്ന് അങ്ങനെ വലിചും. കുട്ടിക്ക് പറ്റീക്ണ് പറ്റീക്ണ്. ഞാൻ ആരോടും പറഞ്ഞിടില -
പറ്റൂലല്ലോ?
അപ്പ നമ്മക്കെന്നല്ലേ മോശം. ഫോണ്. ഭക്ഷണം വളംമ്പുബത്തിന് ഇമ്മച്യെ. അയ്യേനാ വിളിച്ചേ. ഫ ഫോട്ടോ എടുത്തോണ്ട
മറ്റേത് ആദ്യം ടി വി ഉണ്ടാമതെർന്ന് ഇപ്പ പിന്നെ.
ഉം. കിട്ടുന്നില്ലല്ലോ? ടി വി പ്രൊജക്ടഡ് ആണ്. അപ്പൊ, ആദ്യക്കെ നല്ല കമ്പായിരുന്നു.
ഉം..
അതും വേണ്ട. പോണ മതി.
അപ്പൊ പിന്നെ ഫോണിലോൽക് വേണ്ടണ്ട്. അടിച്ചെടുത്താ വേണ്ടത് വെരും.
അതാണെ. എല്ലാർക്കും വല്ല്യർക്കും കുട്ടിൾകൊക്കെ മറ്റേത്. പണ്ടൊക്കെ. നമ്മള കാലത്ത് പരസ്യം കാണണം. ഇതിപ്പം പരസ്യം കണ്ടോ.
ആഹ, ആ.. ടിവിമ കൊന്നും ആര്ക്കും വല്ല്യ മറ്റേത് ആദ്യ സീരിയല്ല്. ഉം.. ഇപ്പതൊന്നും ആർക്കും വല്ല്യ കമ്പല്ല. ഉം. ഉം. ഉം.. അതെ, നിങ്ങളങ്ങനെ വീട്ടില് സ്വന്തം വീട്. ട്ടിലെ?
ആഹ, സ്വന്തായ്ട്ട് വീട്ച്ചതന്നെയാണ് ഞങ്ങള്. തറവാട് കൊറച്ചു വിട്ടാണ്.
വ്ട്ടാണ്‌ല്ലേ? ഉം. ഉം.. തുണികള് ഞാനും എന്താ മേലെ ഇതുപോലെ ഓപ്പൺ ഡറസുണ്ട്. അവിടെ കൊണ്ടോയി ഒണ ക്കൽ. ലണ് മഴയാകുമ്പോൾ ട്ടെറസിൻടെ മേല അങ്ങനെ. ഓപ്പൺ ടെറസിൽ കൊണ്ടോയിടും. പിന്നെ വെയിലൊക്കെ ഇണ്ടുന്നുണ്ടെങ്കിൽ. പൊർത്തൊക്കെ വിരിക്കും. ഉം.. ഉം. ഉം. വെയ്ലമ്മക്കിപ്പൊ ഇപ്പൊ മ്മക്ക് അധികം പണിയ. അത് ഇട്ത്തെക്കാനെന്നെ സമയം ഉണ്ടാവു. ള്ള, ഒരീസം രണ്ട് രണ്ടട്ടൊക്കെ ഇടാനും ഇടുത്തക്കാനൊക്കെ നിക്കും പിന്നെ. എത്ര വെയ്ലർചാലും അവിടെ കട്ക്കട്ടേന്നു ക ര്തും. ഉം. ഇതിനന്നെ സമയം ഉണ്ടാവുള്ളു. ആഹ, അതെ ഈ ചെക്കന്മാര്. ആഹ, അയ്നായ്ട്ട് ഒരാളിങ്ങനെ പ്രായായ വീട്ടില് ഉമ്മയെ ണെങ്കി തര്ക്കേടില്ല. ഉം ഇപ്പൊ ഒന്നാമത് ഈ ചെക്കന്മാരാകുംബം ഈ ജീൻസ് പാൻറും.
അതന്നെ ഒലോ പാന്റും ഒലെ ടൗസറും. പന്തൽചാനും ഉണങ്ങി കിട്ടുമ്പത്തിന്.
മ്മ് ഉം അതന്നെ. എത്ര മിനിറ്റ് ആയിണവല്ലേ.
ടൈമ്മ് നോക്കട്ടെ.
ചെറ്യേ വെയ്ലൊക്കെ കാണാണ്ട്. മിനിമം പത്ത് മിനിറ്റാ വാണ്ടേ? ! ! ! !
ആ പത്ത് മിന് റ്റ്! ! ! ! !
മ്മ് മ് പാടില്ലല്ലേ ഞാൻ ഇപ്പം നേരത്തെ ഒരു കോള് ചെയ്തു ഏഴു മിനി കേട്ടോളുക.
അവ്വു അത് നഷ്ട .
നഷ്ട്ടായില്ലേ.
മ്മ് അതു നഷ്ടയായി അതു നഷ്ടയായി പിന്നെ നമ്മള് റിങ്ങു ചെയ്തിട്ട് എടുക്കാതിരുന്നാ അത് നഷ്ടയായി. കൊറെ സംഭവങ്ങളുണ്ട് കൊറെയൊക്കെ നമ്മക്കറിയും കെറച്ച്
ഇനി ഇനിക്ക് ഇതിനെ പറ്റി നേരെ വല്ലാതെ ഒന്നുമറിയല്ല ഇങ്ങനെ എന്താ ഒന്നു ഞാന് ഇന്നാണിപ്പോ ഇങ്ങനെ കോള് ചെയ്യണേ.
വിളിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയപ്പോ എന്താ കോഴപ്പ ഒന്നു ഇല്ലല്ലോ എന്നാ ശരി എന്നു പറഞ്ഞു. വയ്ക്കാൻ . അത് തീരെ സംസാരിക്കാത്ത ഒരാളാണേ. നമ്മള് അങ്ങട്ട് ഇങ്ങനെ പറയും വേറെന്താ വേറെന്താ നാല് അഞ്ച് വട്ടം വേറെന്താ വേറെന്താ പറയും.
മ് മ്മ്.
പത്ത് മിൻറ്റ് കൂ കയ്യണം.
കയ്യണം മ് മ്മ്. ഞമ്മള് ഇപ്പോ നേരത്തെ വിളിച്ചത് ഒമ്പത് മിനിറ്റാ തോന്നണ് ഉണ്ടല്ലേ.
അല്ല പതിനൊന്ന് മിനിറ്റും നാപ്പത്തിമൂന്ന് സെക്ക
ആയിക്ക്ണോ ആ.
എന്റെ പോയി ഒക്കെ ഓവറായി. കൊഴ്പ്പല്ല കൊഴ് പ്പ ഇല്ല പത്ത് മിനിറ്റൊള്ളോല്. അയ്ല് സ്വീകരിക്കും.
സ്വീകരിക്കും ആ കൊഴ്പ്പില്ല എന്നാലും മ്.
അത് നോക്കിക്കോണ്ടു പത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഒഫാക്ക്യാ മതി.
മ് മ് മ്.
കൊറേ നിബന്ധനാ ഹസ്ബൻ്റ് ഇപ്പോ ഡിഷിന്റെ വർക്കെടുക്കാ.
ആഹ് ഇപ്പോ എത്രായി വന്നിട്ട്?
വന്നിട്ട് നാല് മാച് നാലൊക്കെയായി.
മ്മ് മ്.
മ്. വീട് ട്ത്ത്ക്കണോ അല്ലെ ആ വീട് ടൗണ്ലന്നെ. ടൗണിന്ന് മിനിമം ചാർജ് ഓട്ടോറിക്ഷക്ക്.
ആ ആ. വെള്ളൊ ഒക്കെയില്ലേ വേനലായാലും വെള്ളൊ
മ്മ് വെള്ളം ഇഷ്ടംപോലേണ് ഏറേണ് ഞങ്ങൾ പൊഴേന്റെ .
മ്മ് മ്മ് മ് ആ അങ്ങനാവുമ്പോ പിന്നെ. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവൂലല്ലോ മ്മ്. അതെ.
മ്മ് കാലം വന്നനെ ഞങ്ങക്ക് പാലം മൂടും.
അലക്കാനക്കെ എങ്ങനെ പൊഴേക്ക് പോവോ? ഇപ്പോന്നു അങ്ങനെയില്ലല്ലേ.
ഇല്ല അതൊന്നുല്ല ഇണ്ടാം എങ്ങനെ ഇവല് വാശി പിടിച്ചു ശനി ഞായറൊക്കെ ഇങ്ങനെ പോകും ചാടാന്ക്ക് വല്ലാതെ ഒന്നു കൊണ്ടോവൂല. അങ്ങനെ പോയ്ട്ട് പോയി. മറ്റേത് അങ്ങനെയല്ലേ നമ്മള് കൊറെ മുന്നേ.
അഹ് ഉം ഇപ്ളല്ലപ്പ മിഷീനുകളാ. ഇപ്പം വന്നത് ആദ്യെക്കെപ്പൊ പൊഴിം കൊളം, പുഴ, തോട്, അങ്ങനെയൊക്കെ തന്നെ
എന്റെ ആങ്ങള വന്നിട്ട് എങ്ങട്ട് ടൂർ കൊണ്ടുപോവേണ്ടേ ചോദിച്ചപ്പം ഇവല് പറയാ ഇക്കാക്കോ ഞമ്മക്ക് വാട്ടർ പാർക്കൊക്ക് പോയൽ മതി അപ്പോ ഓൻ പറയും അത്രയും ഉമ്മരത്ത് പൊഴണ്ടായിട്ട് ഇങ്ങക്ക് വാട്ടറോ
ആഹ് ഹ് ഹ് അതന്നെ.
പറിമ്പെത്തേയ്ക്കൂല ഇബ് ഇബ് ടെണ് വല്ല്യ വീജ്യല്ല പൊഴേണ്പാലം വലിയ ഹൈറ്റില്ല. പെട്ടെന്ന് വള്ളം വരും.
ആഹ് ആഹ് ഉം. ഞങ്ങളവടെ പുതിയ കൊ ചെറിയ മിനിയൂട്ടിണ്ട്.
ആഹ്
കൊടികുത്തി എടുക്കണം. ആഹ്
പറയണ്ട് വാട്സ്ആപ്പ് പറയണ്ട്
എങ്ങനെ?
എല്ലാം പറയാൻ പറ്റൂല വാട്സആപ്പില് പറയാ
ഹും. ഹ് ചെറ്തായിട്ട് പാർക്കാം അപ്പൊ കുട്ടികൾ മുറ്റത്തെ മുല്ലക്ക് മണ ഇല്ലാ റ്യ ലോ അറിയല ഉംഅപ്പൊ അപ്പാ ഓർക്ക് ഇഷ്ടല്ല എനിക്കിഷ്ട അല്ല എനിക്ക് പോവാൻ ഇഷ്ടല്ലേ ഒവിട്ന്നൊക്കെ ഏ ദൂരന്ന് ഞമ്മള ഇവിട്ക്ക വര്ന്ന്ണ്ട് ഉം ടുറിസ്റ്റ്. പക്ഷെ മറ്റെ ഇ ബെൽക്ക് അങ്ങട്ട് പോവാൻ തീരെ താല്പര്യല്ല. ഞമ്മക്കാണെങ്കിഇബ്ടുന്ന് കൊറച്ച് പോയാര അമ്പത് രൂപ ഓട്ടോക്കെ വരൊള്ളൂ
ഉം. ശനീ ഞായറും ഇവിടെ ഇവിടെ വന്ന് ആൾക്കാര് ഇരുന്ന് ചായ കുടിക്കുമ്പോ?
ആഹ്ആഹ് ഉം ഉം ഉംഅതെ ആഹ് ആഹ്
മരംണ്ട് എടുത്ത് ഇബ്ടെആർക്കുംഇണ്ടാവശ്യം ഉണ്ടാവില്ലല്ലോ?
ഉം. ഉം. ആഹ് അതെ
ഉം
എന്താ മറ്റളെപണീന്നു
ഓനിപ്പ ഇതാ എന്താഒര് ഔലും പേക്ക് ഇട്ത്ത്ങ്ങാണ്ട്
ആ ഹ് ആഹ് എന്തേലു ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ പണി തന്നേക്കാറല്ലേ എപ്പഴും ഉം
അല്ല ഓല്ക്ക് സമയം പോണ്ടേ.
ഉം മറ്റാള് പൊറ്ത്തു പോയിട്ടുണ്ടാവുല്ലേ.
ആഹ് പോയി ഇവിടെ ആരുല്ല. എന്നാ ടൈംആയി കട്ടാ തിരുമ്പിക്കോളി വാട്സാപ്പിൽ കാണാം നമ്മക്ക്.
ആഹ് ആഹ് ഓക്കെ എന്നാ വാട്സ് ആപ്പിൽ ഇനി ഫ്രീ ആയിട്ട് വരാട്ടോ. ഓക്കെ എന്നാൽ ശരി.